ഹലോ ആഹ് കേക്കണണ്ടോ?
ആഹ് കേക്ക്ണ്ട് അങ്ങട്ട് കേക്കണ്ടോ?
ആഹ് കേക്കണ്ട് കേക്കണ്ട്. എന്തൊക്കെയ വർത്താനം? ഏഹ്. നല്ല വർത്താനം സുഖം കൊഴപ്പൊന്നുല്ല. ചായടിയൊക്കെ കഴിഞ്ഞോ ഏഹ് ആഹ് ഇവിടെ കഴിഞ്ഞേ എന്താ കടി ഏഹ്
പുട്ട് ആഹ് അവടെ കുട്ടികളൊക്കെണ്ട് മൂന്നാള്ണ്ട് ഏഹ് ശെരി കറിയോ
ഏ ആഹ് എത്ര പോണോല്ണ്ട് എന്തേ ഹലോ കേക്ക്ണില്ലേ കറി ചട്ടണി
ആഹ് ആഹ്
ദോശേ ചട്നിയായിരുന്നു അവിടെ പുട്ടിക്ക് എന്തായിരുന്നു കറി ഏഹ്
കടലക്കറിയായിരുന്നു ഉച്ചക്ക് എന്തെങ്കിലും ണ്ടാക്കണം അയ്മക്ക് തിരിഞ്ഞിട്ടില്ല എന്നോവ് ഇല്ലല്ല തൊടങ്ങിട്ടുള്ളൂ കുട്ട്യാള് ഒഴിവുള്ള ദിവസല്ലേന്ന് ആഹ് ആഹ് ആഹ്തന്നെ ആഹ് അതന്നെ മക് മക്കളൊക്കെ
മക്കളൊക്കെതാ വിടെ ഒരാള് വടെ ഇരിക്ണ് ണ്ട് മറ്റേള് പുറത്ത് കളിക്ക കുട്ടിക്ക് ജലദോഷായത് കാരണേ ക്ക്ഭയങ്കര ക്ഷീണാ
ആ ആഹ്ശരി രണ്ടാളാണല്ലേ
ആഹ് രണ്ടാളാണ് എത്ര മക്കളാണ് ഏ
മൂന്ന് ആഹ വല്ല്യ പഠിക്ക രണ്ടാ രണ്ട് മോളും ഒരു മോനും
ആഹ്
അവിടെ ആ ചർത് മോന അവിടെ ഏഹ് ശരി ആഹ് ആഹ് പഠിക്കാം പഠിക്കാം പോവ്ണ്ടോ എങ്ങനെ
ആഹ് ഒരാൾ എൽ കെ ജി പോവ്ണ്ട് മറ്റയാൾ പിന്നെ രണ്ട് വയസ്സായിട്ടുള്ളൂ
ഏ അഹ്ശരി അപ്പചെറീ കുട്ടിയാണല്ലോ
ചെറി കുട്ടിയാണ് മോ മക്കള് സ്കൂളിൽ പോണില്ലേ
ആ പോവ്ണ്ട് മേ മൂന്നാളും പോവ്ണ്ട് ചെറുത്പ്പോ യു കെ ജിലാണ് പിന്നെ അയിന്റെ മൂത്തത് ആറാം ക്ലാസ്സില് വല്ത് പ്ലസ് ടു ആണ് ഉ
ആഹ് ആഹ് എങ്ങനെ അവർക്ക് വെള്ളിയാഴ്ച ലീവ് അതോ ശനിയാഴ്ചയണോ ലീവ്
ശനിം ഞായറും
ആഹ് ശനിം ഞായറുംഅല്ല ചെല ഭാഗങ്ങളിലൊക്കെ വെള്ളിയാഴ് ത്തെലീവ് പിന്നെ ശനിയാഴ്ച സ്കൂൾ ഉണ്ട് അങ്ങനെയൊക്കെ ഇതീ മലപ്പുറംഏരിയയിലൊക്കെ അങ്ങനെ തോന്നുണു
ആഹ് ആഹ് അവിടെ
പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊ
വേറെ എങ്ങനെ അങ്ങനെ പോണ് ചായ കുട് ച്ചീലെഎല്ലാരും
ഹലോ ആഹ് ചായൊക്കെ കുടി
ആഹ് ആഹ് ഡ്രൈവറാണ് വണ്ടി പോവും സ്കൂൾ ട്രിപ്പിന്റെ ഒക്കെ ആ സ്കൂൾ ട്രിപ്പിന്റെക്കെ വണ്ടീ
എന്താ സൗണ്ട് പതിക്കേ കേക്കോ ണള്ളു
ഹലോ ഷേ ഇൻക്ക് ക്ലിയറായിട്ട് കേൾക്ക്ണ്ടല്ലോ
ഞാൻ പറയണേ കേക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആ പിന്നെ എന്താ എന്നും ചോറും കൂട്ടാനൊക്കെ എന്താ ഇണ്ടാക്കല് ഏ?
ഞാ
പതുക്കേ കേക്കണള്ളൂ അയെന്താ പതുക്കേണോ പറയണത്? പതുക്കയാണോ പറയണത്
ഞാൻ
ആഹ് പ്പ കേക്ക്ണ് ണ്ട് കേക്കണില്ലേ ങ്ങക്ക് ഞാൻ പറേണ കേക്കണില്ലേ ആഹ് പിന്നെ മക്കളെ ചായുടിയൊക്കെ കഴിഞ്ഞോ?
ആ കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാൾ മദ്രസ് പോയിണ് ഒരാൾ ഇവിടെണ്ട്
ആഹ് ആഹ് നേരത്തെ ണീക്കൂല്ലേ മദ്രസള്ളത് കാരണം
ആഹ് മദ്രസുള്ളോണ്ട് എണിക്കും ഒരാക്ക് സുഭ ഒരാക്ക് സുബൈ ക്കാണ് ആറ് മണിന്റെ ഒക്കെ നേരത്തെ ആഹ് ണീക്കണം അതിനിപ്പ സ്കൂളില്ലാചരിച്ചാണ്ടൊന്നും കടന്നൊറങ്ങ
പറ്റൂല്ല അതെ അതെ വെള്ളിയാഴ്ച ആവുമ്പോ സ്കൂളുള്ളത് കാരണം എ പ്പോഴും നേര ണീചണം ല്ലേ ആഹ് പിന്നെ ആ വെള്ളിയാഴ് ചഒമ്പതെരക്ക് തൊടങ്ങൂലെ അല്ലാത്ത ദിവസം പിന്നെ പത്ത് മണി അപ്പൊ അന്ന് ഒന്ന് കടക്കാന്ന് വെച്ചാ അന്നും നടക്കൂല
ഉം നടക്കൂല ഏ ആഴചേൽ ഒരു ദിവസം അങ്ങനെ നടക്കാ ഓക്ക് സുഖം